ഹലോ ഹലോ ആ കേൾക്കണ്ട് കേൾക്കണ്ട് ന്തായി എന്താ വിശേഷൊക്കെ
വിശേഷന്നാ സുഖം തന്നെ
ആ ഉച്ചക്കന്ത ഫുഡ് ഒക്കെ റെഡി ആയാ
ആ റെഡി ആയിക്കൊണ്ടിരിക്കണ്
ആ എന്തെന്നാ സ്പെഷ്യല്
സ്പെശാല് പ്രത്യേകിച്ചൊന്നും ഇല്ല കട്ലയ്റ്റുണ്ടാക്കാന്നോർത്തി വൈന്നേരം കറി എന്നതാ കോവ ആ ഉണ്ടാക്കാന്നോർത്തിരിക്ക്ണു
ഇവിടെ നല്ല വിശേഷ ഷം പണി ഒരുവിധ ഒതുങ്ങി ഞാനിപ്പ എന്റെ വീട്ടിലാണ്ന്ന് ഇപ്പൊ തേങ്ങാച്ചോറും എറ ചീം വെച്ചേക്ക്ണ് കച്ചമ്പറ് ഇണ്ടാക്കി അപ്പൊ ആ ന്ന് ഉച്ച കഴിഞ്ഞ് വീട്ടിലോട്ട് പോണോല്ലോ ഇന്ന് ഞായറാഴ്ചയാണ് അപ്പൊ ഇന്ന് വീട്ടിലോട്ട് എന്തായാലും തിരിച്ച് പോണം നാളെ സ്കൂളും തൊറ ക്ം അതിന്റെ ഒരു ഹാല് പിന്നെ ഞാൻ നോക്കിയപ്പോ ന്നാ എല്ലാരും പുള്ളേരും ഉണ്ടല്ലോ പുള്ളേര് വെ വെറുംചോറ്‌ തിന്നണനാട്ടിം നല്ലത് വേറെ എന്തേലും വെറൈറ്റി ഇണ്ടാക്കിയ പുള്ളങ്ങള് തിന്നോളും
ആഹ് ഇവിടെ തേങ്ങാ ചോറിനെക്കാൾ ഇഷ്ടം സാധാ ചോറാ എല്ലാർക്കും
അതേ ല്ലേ
ആഹ് വെലിയോർക്ക് മാത്രെ ഉള്ളൂ ഈ തേങ്ങാചോറ് ഇഷ്ടല്ല
പിള്ളേർക്ക് ഇഷ്ടല്ല ശരിയാ ഇപ്പത്തെ പിള്ളേർക്ക് ഒട്ടും ഇഷ്ടല്ലാ
ബിരിയാണി ബിരിയാണി ആണെങ്കിൽ പിള്ളേർക്ക് ഇഷ്ടാ
ആഹ് ബിരിയാണി കാര്യവാ പി തേങ്ങാച്ചോറിന്റെ അത്ര മതിപ്പില്ല അവ ഞാൻ നോക്കിയപ്പം ഇന്നലെ ചോറ്‌ നൈ ചോറാരുന്ന് അന്നാ പിന്നെ ഇന്ന് ഇപ്പം ഇങ്ങനെ പേന്നും പറഞ്ഞോണ്ട് അങ്ങനെ വെച്ചതാ
ആഹ തേങ്ങാചോറൊക്കെ ഒരു നേരം കഴിക്കാൻ നല്ലതാ പിന്നെ പാടാ.
ആഹ് ഒരു നേരം കഴിക്കാനേ പറ്റുള്ളൂ പിന്നെ പറ്റൂല ആ ഒരു നേരം കഴിക്കാൻ പറ്റുള്ളൂ വേറെ വയറു നിറച്ചു കഴിഞ്ഞുവാ പിന്നെ പറ്റൂ വേണ്ട
പിന്നെ എന്താ വൈകുന്നേരം തിന്നാനൊക്കെ പിന്നെ പിന്നെ പിള്ളേർക്ക് മടിയാ ആ ഉണ്ടാക്കി കൊടുക്കാന്നൊക്കെ ഓർത്തിരിക്കണു
ആഹ് അപ്പൊ കട്ലേറ്റിന്റെ എല്ലാം സാധനങ്ങളൊക്കെ ഇണ്ടാ
ആഹ് സാധനങ്ങളൊക്കെ ഇണ്ട് ആ ആഹ് ബീഫ് ഇരിപ്പുണ്ട് ബാക്കിന് പണിയെല്ലാം ബീഫ് ഒക്കെ വേവിച്ച് വെച്ചേക്കുവാ ഇപ്പം ആ ആ വേവിച്ചു വെച്ചു
ആ
ഇനിയും ഉരുളക്കിഴങ്ങും ഒന്നു ഉടച്ചെടുത്താ വേവിച്ചേ ബീഫ് പൊരിച്ചായിരുന്നു വെയ്ക്കണത് ഇത്തവണ പൊരിച്ചില്ല വേവിച്ച് വെച്ചേ ഉള്ളൂ
അതെല്ലേ ആഹ് ഇത്തവണ വെള്ളം പറ്റിച്ച് വെ ന്നട്ട്
ആന്നെല്ലാം പറ്റിച്ച് ഇപ്പൊക്കെ
ആഹ് അതെ ആഹ്‌ ആഹ്‌ പിന്നെ അപ്പൊ വൈകുന്നേരത്തേക്ക് വേറെ സ്പെഷ്യല് അങ്ങനെ എന്തേലു ഉണ്ടാക്കണോ ആഹ് അതന്നെ അങ്ങനെയാണെങ്കി പിന്നെ നമുക്ക് സെപ്പറേറ്റ് പൊരിക്കുന്നേ പൊരിക്കാം അല്ലേ
ഉയർച്ച പിട മോൾടെ കൊടുക്കും
ഇടിയിറച്ചീന്ന് പറഞ്ഞാ എങ്ങനെയാ ഹലോ ഹലോ കേക്കാതെ പോവാ ആഹ് ഇപ്പൊ കിട്ടി കിട്ടി ടീ പകി ട്ടി. ഇ ഇ ഇടിയർച്ചി എങ്ങെന്യാ ആഹ്. ഇടിയറ്ച്ചി എങ്ങനെയാ ബാങ്ക് കൊട്ത്ത്
എറച്ചീ ട്ട് വെക്കും ഉപ്പിട്ട്. ഏസ്യച്ചിട്ട് പിന്നെ സബോളയൊക്കെ ഇന്ന് കുരുരാ ന്നരി- നിയ നല്ല മൊരിച്ചെടുക്കും മൊന് മൊരിച്ചെട്ത്തിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും സബോളയും പ പച്ചമൊളകും ബ ങ്ങനെ മൊര്ച്ചെ എടുത് ട്ട് പിന്നെ എന്നാ ഇച്ചിരി മസാല ഇടുംമസാല പൊടിയും മൊളക് പൊടിയൊക്കെ ഇച്ചിരിച്ചെ ഇട്ടിട്ട് ഈ എർച്ചിനെ പു മിക്സീട്ടൊന്ന് കറക്കിപൊടിച്ചിടു എന്നിട്ട്തങ്ങോട്ട് നല്ല നല്ല പൊരു പൊരുന്നാകുന്നവരെ ങ്ങനെ ചീൻ ചട്ടീട്ട് കാൺച്ചോണ്ടിരിക്കും എണ്ണയൂറ്റി അപ്പ അതാ ഏറ്റവും ഇഷ്ടം പിള്ളേർക്ക്. എന്റെ ചെർതിന് ഏറ്റവും ഇഷ്ട്ട അതാ എന്റെ തീര്ണ അറിയൂല്ല ആ എർച്ചി എർ
ആ എർച്ചി ഉവ്വ് വ്വ് വ്വ് ആയി ഇപ്പ കിട്ട്ണ എർച്ചിക്ക് വേവും കുറവാണല്ലാ അതെല്ലെ ആഹ് പിന്നെ വേവും കുറവാണല്ലാ ആ ഹ് ഉം. പിന്നെ വേറെന്താ നാളത്തേക്ക്. നാളെ സ്കൂളൊർക്ക്ണെയ്ന് എല്ലാം സെറ്റ് ആയാ
ണ്ടാക്കണം . ഇനി ഒന്ന് ടൗണ് വരെ പോണംന്നൊക്കെ ഓർത്തിരിക്ണൂ. ഈ ബ്ലാക് ചെരുപ്പെഇടാപറ്റൊള്ളൂ സ്കൂൾളേയ്
ആഹ് ഇന്ന് പോയി മേടിക്കാനല്ലേ ആ ഹ് ആ. ബാക്ക് ചെര്പ്പ് വേണം. പ്പ മഴക്കാലയീലെ
മഴക്കാലയാം ഷൂ മഴക്കാലത്ത് ഇടാൻ പാടല്ലേ ഷൂ ഇരിപ്പുണ്ട് കഴിഞ്ഞകൊല്ലത്തെ ചെരുപ്പ് തന്നെ വേണം
ആഹ് അതുതന്നേ
മേടിക്ക
ചെര്പ്പൊക്കെ
ആഹ് ആഹ്
അപ്പൊ അങ്ങനെ അവിടുന്ന് ചെരുപ് മേടിച്ചട്ട് പോകും
അതെ ലെ ചെരുപ്പ് ഉണ്ടായിരുന്നത് ചെറുതായി പു പുള്ളേര് വളർ
നോക്കിയുവില്ല- ഉം - ട്ട് പാകം ആണോനുനോക്കിട്ട് ല്ലാ അങ്ങനെയിരിക്ക്ണു-
ആഹ് ആഹ് - പുസ്തകം കിട്ടിയാ -
സ്കൂളിൽപുസ്തകം കിട്ടിയില്ല നാളെപോകുംമേടിക്കാൻ രാവിലെ കൊച്ചനെയുംകൊണ്ട് പോകുമ്പം മേടിച്ചോണ്ട് വരാന്ന് ഓർത്തു- അത് നമ്മള് പോന്നേനു മുമ്പാക്കം- മുന്നൂറ്റൻപത് രൂപയാകും അവിടവരെ ഓട്ടോയിക്ക് പോയിവരണോങ്കി- അപ്പൊ നാളെ എന്തായാലും സ്കൂളിൽ കൊണ്ട്പോയി വിടുകയും ചെയ്യാം ആ ഇവിടെ - ഇത്രയും മൂന്ന് കിലോ മീറ്റർ ഉണ്ടല്ലോ അങ്ങോട്ട് ആറാവൂല്ലേ? ലൈൻ ബസ്സിൽ കയറി ലൈൻ കേറി പോയാൽ രണ്ട് ബസ്സ് കേറണം ലൈൻ ബസ്സിൽ പോകണേൽ രണ്ടു ബസ്സുകേറണം അതുകൊണ്ട് പാടാ-
നേരിട്ട് ബസ് ഇല്ല. ഉം. ഇവിടന്ന് സ്റ്റാൻഡിൽ പോയി ഇറങ്ങീട്ട് സ്റ്റാ വേറെ ബസ് കേറണം
ആഹ് ആഹ് അപ്പൊ പിന്നെ പാടാണ് വണ്ടി വിളിച് പോകാൻ പറ്റുള്ളൂ
നേരത്തേ വരാന്ന് പറഞ്ഞിട്ട് ഉം ബസിൽ പോകാൻ പാടൊന്നുമില്ല പക്ഷേ ആഹ് അത്
ആഹ്
ഒരാളല്ലേ ഉള്ളു സമാധാനണ്ട് ഇരുന്നരിപ്പിൽ പൊതിഞ്‌ കഴഞ്ഞ വർഷം അങ്ങനെയ
അ പിള്ളേനെ ആക്കിക്കൊണ്ട് പിന്നെ പിള്ളേരെ വിട്ട് കഴിഞ്ഞ് വിളിച്ചു കൊണ്ടു വരുല്ലേ ആഹ് അത് പൊതിഞ്ഞു തരുവാ ശരിയാണ് വേം പൊതിയലൊക്കെ വേം കഴിയും പാത്രൊന്നും കഴുക്കിണ്ടായി ക്കുയല്ലെ ചോറുണ്ണണം പാ
രണ്ടിലോ പടുവല ഒരാളെ ആ അതും വേണ്ട ലെൻജ്ബോക്സ് അതൊക്കെ ഇരിപ്പൊണ്ട് പിന്നെ വാട്ടർബോട്ടില് ഞാന് കഴുക്കികാ എന്റെ വീട്ടി പോയപ്പോ ഞാന് മേ ക്കും വന്നായിരുന്നു ഒറ്ണ്ണം
അതെ ആ ആ അതെ പിന്നെ ഓ ഓ ബി ആഹ് അപ്പൊ അതൊക്കെല്ലാം മേടിച്ച് വെച്ചിട്ടുണ്ട് ബാഗൊന്നും വേണ്ടായിരിക്കുവല്ലേ
കായ് വാങ്ങണം ആ അവൻ പറഞ്ഞു വേണ്ടാന്നു പ്രശ് എന്നാലും സിബ് കൂടാ പാടാ അപ്പൊന്ന് വാങ്ങി കൊടുക്കണോ ഓർത്തിരിക്ക്ണു
ആ സിബ് കൂടാൻ പാടാണെ പെട്ടെന്ന് പൊട്ടി പോവും ചെല്പ്പോ ഉപയോഗിച്ചെരാമതിയാവും അതെ
അച്ചങ്ങള് നാളെ കോയമ്പത്തൂര് പോവാ അപ്പൊ വാങ്ങിക്കൊണ്ട് വരാന്നൊക്കെ പറയണു അപ്പം ഓലെ വണ്ടിടെ ന്തോ സാനം മേടിക്കാന്ന് പറഞ്ഞു
ഏഹ്‌
അവിടേം
ആഹ് ആഹ അതെ ആഹ ആ എടക്ക് റേഞ്ച് ക ഇത്താ ഒണ്ട് ഉം പിന്നെ വേറെന്താ ചക്കയൊക്കെണ്ടോ വീട്ടില് ചക്കെക്കിണ്ടോ
പണികയിഞ്ഞോ
പണി പണി കഴിഞ്ഞിട്ടില്ല പണി ഒതുങ്ങിക്കൊണ്ടിരിക്ണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കുനു കുളിക്കണം അങ്ങനെ പിന്നെ പുള്ളേർക്ക് ഫുഡ് കൊട്ക്കണം
ഉം ഇവരൊക്കെ രാവിലെയെ കുളിച്ചിട്ടിരിക്കും ഞാനൊക്കെ പണി കഴിഞ്ഞിട്ട് കുളി പുള്ളേരെണയ്ച്ച അല്ലെങ്കിൽ പിന്നെ ഈർച്ചെടുക്കും
ആഹ് പിന്നെ പാടാവൂല അത അതെ അതെ പണി ചെയ്യാണ്ട് കുളിച്ചാ പാടാണല്ലോ അതെല്ലേ ആഹ് ആ മാ ചക്കയൊക്കെ ഇണ്ട വീട്ടില്
ചക്ക ഞങ്ങക്ക് ശിലോംപ്ലാവ് ഇ ഇല്ല ബഡ് പ്ലാവ് ഒള്ളെ അപ്പൊ അതിനകത്ത് ഒന്ന്‌ രണ്ടെണ്ണം ചെറുത് കിടപ്പുണ്ട് അല്ലാതെ ചക്ക് എൻ ബഡ് ഡ ബഡ്
ആ ആ ബെഡിന്റെ പ്ലാവ്
നാടം പ്ലാവല്ല ബഡീത പ്ലാ പ്ലാവില്ലേ
ഉവ്വ ഉവ്വ് അതില്ണ്ടാവോ
ആഹ്
അതില് ഇണ്ടാവണ്ട നല്ലോണം ഇണ്ടാവണ്ടാ നല്ലോണ ണ്ട് ഉണ്ടാവുന്നുണ്ടയ്ല്
പ്പത്താന
അതെ മാങ്ങൊക്കെ ഇ ഇല്ലേ
ആ ണ്ട് ചെറ്ത് ഇണ്ടാവുള്ളൂ നമ്മക്കൊരു കൊതിക്ക് പോയി.. മാമ്പഴോ
പ്ലാവൺ ഉണ്ടാവള്ളൂ അല്ലേ ചക്ക ആഹ് കൂഴ ചക്കയാണോ
അല്ല വരിക്കയാ
ഏ
വരിക്ക വരിക്ക
വരിക്ക ചക്കേണ് ആഹ് ഉവ്വ ഉവ്വ് ഞങ്ങക്ക് പ്ലാവ് ആ ഒരു പ്ലാവ്ണ്ട് അതില് ചക്കയൊക്കെണ്ടാ സാധാണ നാടൻ പ്ലവാ ഇനിയിപ്പ ചക്ക തീർന്നപ്പൊ ഈ നോമ്പ് കഴിഞ്ഞ പിന്നെ ഞങ്ങള് പ്ലാവുണ്ട് പ്ലാവ്
ആ
മാങ്ങയില്ല മാങ്ങ മാങ്ങ വീട്ടിലില്ല
അതല്ലേ ഇതെല്ലാം വട്ട വട്ടാവുമ്പോ സമയം ഒണ്ടമാങ്ങ
ആഹ് മഡ ഇതേലും മാങ്ങപ്പഴും ഉണ്ടാവും
ആ
ആഹ അതെ എപ്പോും ഉണ്ടും അത് സീസൺ കഴിൽാലും ഉണ്ടാവൂില്ല സാ മാാങ്ങണ
ആടം മാ മാടിട്ടന്നുല്ലാന്നേ
ആഹ അത് ശെരി അതിന്റെസ്
ഞങ്ങന്നും ഇ പേര് പറില്ല ആഹ അത്തന്നെ ആ
പിന്നെ കൊതിക്കക്ക് വേണ്ടി തിന്നാന്ന് അത്രം കൊതി മാറുമലോ
അവിടന്ന് ഇവിടന്നൊക്കെ ചക്ക കിട്ടും ആ അ അത് തന്നെ ആഹ പറക്കിടാൻ കുഴപ്പൊന്നുംല്ല ആഹ പുളി നല്ല കിട്ടും
ആതെലെ
ഓ കൂടുത വ ആ ച ചക്ക പുഴുങ്ങും ചക്ക പൊരിക്കും ചക്ക അട ഉണ്ടാക്കും എല്ലാരും തന്നെ ചെയ്യും നക്കിട്ടില്ല ആഹ
ആ എന്നാ ശെരിയ എന്നാ ഞാൻ പിന്നെ വിളിക്കാ
ണ്ണ്ടുണ്ടായൻ അത് നോക്കിയിട്ടില്ല
ആഹ ആഹ് ആഹ ആഹ എന്നാ ശരിയെന്നാ
ആഹ് ആയിക്കോട്ട തന്നെ ശരി എന്നന്നെ